ഓ
ആഹ് എന്തൊക്കെയ വർത്താനം?
നല്ല വർത്താനം.
ഹ ഹ ജോലിയൊക്കെ കഴിഞ്ഞ വെറുതെരിക്ക.
കഴിടോ കഴിഞ്ഞിട്ടില്ല ചായൊക്കെ കുടിച്ചില്ലേ?
ആഹ് ചായൊക്കെ കുടിച്ചയ്. ഹു ഹ് ചായ കുടിച്ച് ജോലി ഓരോന്ന് റെഡിയ ആക്കികൊണ്ടിരിക്കയാണ്.
ആഹ എന്തെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ?
എന്താ രാവിലെ ദോശയും കടലയും ഉണ്ടാക്കി.
ആഹ്
ഇനിയിപ്പോ ചോറ് അയിക്കണോ മീന് റെഡി ആക്കി വെച്ചക്കണു. ഉം മക്കളൊക്കെ സ്കൂളിൽ പോയോ?
മക്കളൊക്കെ സ്കൂൾക്ക് പോയി.
ആഹ ഹും. ഇനി അവര് വരുമ്പോത്തിന് ഒക്കെ അപ്ലൈക്കാരം തിരക്ക് ല്ലേ?
ആഹ് അതെ.
ഹ ഹേ അതുവരെ അങ്ങനെ ഹ.
അതുവരെ അങ്ങനെ പോവും.
ആഹ് അങ്ങനെ ടൈം പോവും ഹും വർക്കിനൊന്നും പോണില്ലല്ലോ?
ഇല്ലേ വർക്കിനൊന്നും പോണില്ല.
ആഹ് ഹും കുട്ടികള് ചെറിയ കുട്ടികളാകുമ്പോളുളള ഇടങ്ങേറെ ഹും
കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇനി ആയി കിട്ടട്ടെ എന്നിട്ടൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പോണം.
ആഹ് എന്തേലുമൊക്കെ വീട്ടിലുള്ള വർക്ക് അങ്ങനെയൊക്കെ എന്തേലുമൊക്കെ കിട്ടുകണെങ്കിൽ അങ്ങനൊക്കയ്
ആഹ് അത്
അങ്ങനെ പോണ്ടല്ലോ. ഹും അങ്ങനൊക്കെ ഒരോന്ന് കിട്ടുവാണെങ്കിലൊക്കെ സുഖാണ് ഇന്നാ ഇപ്പൊ ഞമ്മക്ക് പുറത്ത് പോകാം അങ്ങനെയൊക്കെ ഉം ഉം
വേറെന്താ അങ്ങനെ പോണണ്ട്.
പിന്നെ എന്തൊക്കെ ഇങ്ങനെ പോണു വീട്ടിലൊക്കെ പോയിന്നീല്ലേ?
ആഹ് വീട്ടില് പോയിനോ എടക്കപ്പള്ളയിലൊക്കെ പോവും.
വല്ലിയ മോൾക്ക് എത്ര കുട്ടികളുണ്ട്?
വല്ല്യമോൾക്ക് ഒരു കുട്ടി.
ആഹ്.
ഓക്കൊരു കുട്ടിയൊളളു ഓള് പ്ലസ് റ്റു കഴിഞ്ഞ് സി എം എക്ക് പൊയ്കേനു പിന്നെ അപ്പോത്തിന് കു ട്ടിയായി അങ്ങനെയായി പിന്നെ ഇപ്പൊ ജോലിക്ക് പോണ്ട് ഇപ്പൊ കുട്ടിക്ക് മൂന്ന് വയസ്സായപ്പോളെ
ആഹ്
അപ്പൊ പോവ്ണ്ട്
ആഹ് ആഹ്
എങ്ങനെ പോണ്ടാല് ആ അവളിപ്പോ അവിടെയാണ് ഇവിടെ വരുമ്പോ ഇവിടന്ന് പോവും അവിടന്നാവുമ്പോ അവിടുന്ന് പോവും അങ്ങനെ കല്യാണം കഴിച്ച് ടുത്താണ്
പിന്നെ എന്താ അറിയോ ഇപ്പൊ എന്താ കുട്ടികളെ നോക്കാൻ ഒരാള് വേണം പിന്നെ നമുക്ക് എന്ത് വർക്കിനും പോവാം
എവിടെ ആയാലും വീട്ടിൽ ആള് വേണം ഇന്നാ പിന്നെ നമ്മക്കെ അല്ലാത്തോൽക്കൊന്നും ഇപ്പോ അവിടമ്മാക്കും കൊഴപ്പല്ല ഇ വിടെ ആഹ് ഇവിടെയും കൊഴപ്പല്ല അങ്ങനെ പോവ്ണ്ട് അതുകൊണ്ട് പിന്നെ
ചെലെ കുട്ട്യാള് നിക്കാത്തോരുണ്ടാവും
ആഹ അതന്നെ ഇവള് ത് പിന്നെ കൊഴപ്പൊന്നുല്ല കുട്ടിക്ക് കൊഴപ്പൊന്നുല്ല നിക്കുക്കെ ചെയ്യും
ആഹ്
അതുകൊണ്ട് പിന്നെ അങ്ങനെ പോവ്ണ്ട്
അതെന്നെ
ജോലിയൊക്കെ കഴിഞ്ഞോ
ഇല്ലേ ജോലിയൊക്കെ ഇങ്ങനെ എടുക്കട്ടെ ഇനി
രാവിലെ രാവിലെ അങ്ങനെ ഫോണിൽ കൂടി ഇതി കൂടി നോക്കിരുന്ന അങ്ങനെ ടൈം പോണത അറിയൂല്ല അങ്ങനെ
പന്ത്രണ്ട് ഞാൻ വാച്ച്ക്കോക്കിപ്പോ പന്ത്രണ്ട് മണി
ആഹ മൊബൈലും കളിച്ചാട കുത്തിരിക്കും
മറ്റാള് വരുമ്പോളെകാരം എന്തേന് ഇത്ര നേരം അൻക്ക് പണി
അതന്നെ
ഉം ഫോണ്മ കളിച്ചിരിക്കേന്ല്ലേ
അവ ന്നെണേ എന്തേനു പണി ചോയ്ച്ചും
ആ ട്ടുങ്ങോട്ട് പോയാലാണ് ഞാൻ വിളിക്കല്
ആഹ
പിന്നെ ഓരോട് ചിലോർക്കൊന്നും കൊഴപ്പണ്ടാവൂല്ല
ആഹ് ആഹ ഇ എന്നാലും നമ്മൾ ഇങ്ങനെ ഓരോരോ വർത്താനം പറയണത് ആണുങ്ങൾക്കോലാ ഷ്ടപ്പെടൂല്ലേ എന്ത്ത്താത്റയേ ഓല് വരുമ്പോ നമ്മള് ഓലോട് ഇങ്ങനെതാകന്നല്ലാതെ ഞമ്മള്ങ്ങനെ ഫോണഴിക്കൂട ഇതാകണൊന്നും ഒല്ക്കും ഇഷ്ടപ്പെടൂല
പോക്കുണ്ടോ
ടൂറ് കൊറച്ചായി പോയിട്ടൊക്കെ ഇപ്പടുത്തൊന്നും പോയ്ട്ടില്ല
ഉം കാക്കൂന് എന്താ പണി
കാക്കൂന് ഓട്ടർഷാണ്
ആഹ ഉം ആഹ പോയാ പിന്നെ ഫ്രീ എല്ലെ ഉച്ചക്ക് ഫുഡയ്ക്കാ വരോ
ആഹ ഇപ്പ വര്വേ ഇടക്കടക്ക് വരൊക്കെ ചെയ്യും
ആഹാ ട്രിപോക്കെ കിട്ട്യാല്ല്ലേ?
ആഹാ അ ട്രിപ്പ്ട്ടുമ്പോ അങ്ങനെ പോവും ചെജ്ജും പിന്നെ വരും ചെയ്യും.
ആഹ ഉമും മഴതാ മഴ പെയ്യ്ണ്ട്
ആഹാ. പിന്ന വേറെ എന്താ അങ്ങിനപോണ്ല്ലെ
എന്തോക്കെതുന്നും.
എല്ലാവും തുന്നൊക്കെ ചെയ്യും. ഹ് ഹെ അങ്ങനെ വല്ലാതണ്ടറിയുല്ല ന്നാല് അങ്ങനൊക്കെ
ആഹാ
ഹും ഹെ അടിക്കാനല്ലാതു അടിക്കൊക്കെ ചെയ്യും. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെങ്ങനെ അടിക്കും. ഹ് ഹെ ഹേ എന്തേലും മോഡല് കാണിച്ച്ന്നാല് അത് അതുപോലൊക്കെ ഹി ഹി
ആഹാ ഇങ്ങളവ്ടെപ്പൊര് ചുരിദാറടിച്ചാലൊക്കെ എത്രക്യ ക്യാശൊക്കെ വേടിക്കണ
ഇവടേആ മുന്നൂറ്റയ്മ്പത് മുന്നൂറ് അങ്ങനൊക്കെ. ലൈനിങ്ല്ലാത ലൈനിങ്ള്ളതിന് മുന്നൂറ് അല്ല മുന്നൂറ്റയ്മ്പത്. ലൈനിങ് തരും. അങ്ങനെ ആദ്യൊക്കെ മുന്നൂറെ വാങ്ങീനത്. ഇപ്പൊ മുന്നൂറ്റയ്മ്പത്
എല്ലോട്ത്തും അയ്ന് അടിക്കൂലൊക്കെ നല്ലണ്ട് പ്പേയ്
ആഹ ഇപ്പൊ മുന്നൂറ്റയ്മ്പ് വാങ്ങലോട്ങ്ങിക്കണു. ഒക്കെവാ ഹഹാ അടിച്ചാൻ തെർന്നോലെന്നെ ചീത്ത ർഞ്ഞിട്ട് അങ്ങനെ ഹി ഹെ ഹേ
ആഹ ഉും
ഉ ഓലന്നെ പറിം അത്രണ്ടാവടെ ഇത്ര ണ്ടാവടെ ജന്തങ്ങനാവാങ്ങണു പറഞ്ഞാങ്ങണ്ട് ഓലന്നെ ചീത്ത പറയും.
ആഹ അതെന്നേ
അങ്നെ പ്പൊ മുന്നൂറ്റയ്മ്പ് വാങ്ങലോടങ്ങി.
ഇല്ല മഴൊക്കെങ്ങനെയാണ്. കാലാവസ്ഥ അവിടെ
ഇപ്പൊ പെയ്ത് കൊണ്ടിരിക്കാണ് മഴ പെയ്തിട്ടും വല്ല്യ മഴ ല്യേനും ന്നാ ഇടക്കൊക്കെ അങ്ങനെയ്.
ആഹാ
ഉ ഹം ഹും ഇടക്കൊക്കെ അങ്ങനെ ണ്ടേനും ഇപ്പ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ പെയ്ത കൊണ്ട്ക്കാണ്.
ആഹാ
ഹും ഹും വേറെന്താ അങ്ങനെ പോണൂ. ഹും ഹു മക്കള് നാല് മണിയൊക്കെ ആവുല്ലേ എത്തുമ്പത്തിന്.
പഠിച്ചു കഴിഞ്ഞ കുട്ടികളൊക്കെരു ഇതായാലേ ഓല കഷ ഷ്ടപ്പാട് നമ്മുക്ക് നോക്കണ്ട.
ആഹ അതന്നെ ഹ് ഹ്
ഹേ ഫുഡൊക്കെ എല്ലാതും ഉണ്ടാക്കുവോ?
ഫുഡ് ഞാനല്ലേ ആ ഞാനെല്ലാവും ണ്ടാക്കും. ണ്ടാകൊക്കച്ചെയ്യും മക്കള് വെ വരുമ്പോ അങ്ങനെണ്ടാക്കും. അല്ലെങ്കി എന്തെങ്കലുക്കെ ഇത്യണ്ട് അങ്ങനെയ്
ഒഡ്രോക്കെ ചെയ്യലാ
അല്ല ഒഡ്രയ്യ്യാലൊന്നുല്ല
ആഹാ
ഹു ഹും ആ ഓഡ്റു ചെയ്യലൊന്നൂല്ല അപ്പൊ പിന്നെ എന്തും നമ്മുക്ക് ഉണ്ടാക്കാലോ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ
ഏ ഹ ഹ
ഫോണന്ന് ഓർന്നുണ്ടല്ലോ
അതന്നെ ഏത് വിധമാണെങ്കിലും ഉണ്ടാക്ക ഹ ഹ
ആഹ് അതെന്നെ
ഓ പിന്നെ അങ്ങനെയല്ലേ പണ്ടത്തെ പോലെയല്ലല്ലോ
ആഹ് അയ്ശരിയാ
ഉം ഇപ്പത്തെ കുട്ടികൾക്കാണല്ലേ നമ്മളെ കാട്ടിലൊക്കെ അറിയും ഫുഡ്ണ്ടാക്കാന് ഓല ഫോണില് നോക്കി അങ്ങനെ ഹ് ഹ് എല്ലാതും ഉണ്ടാക്കുവല്ലോ
അതെ
ഉ ഹ ഹ ഹ്
ഓരൈലൊക്കെ നോക്കിട്ടേ അങ്ങനെ ഉണ്ടാക്കും സാധനം നല്ലതേണെന്ന ഉള്ളു
ആഹ സാധനമാണം ഹ ഹ സാധനം നല്ല വേണം ഹസ്ബൻഡിനെ എന്താ ജോലി ജോലിയൊക്കെ ഉ
ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലന്ന
ആഹ ആഹ് നാട്ടിൽ എന്തേിലും വർക്കുണ്ടോ
ഇല്ല ഇനി ഞങ്ങൾക്ക് കൊറച്ച് റബ്ബറ ആള ഉണ്ട്
ആഹ്
വെട്ടിട്ട അങ്ങനൊക്കെങ്ങ കഴിക്കണം കുട്ടികളെ പഠിപ്പ് കഴ്യോുള്ളോ അങ്ങനെയൊക്കെ പോട്ടെ
ആഹ്
വലിയ മോനോട് പറയും പഠിച്ചോ പഠിച്ച വീണ്ടും പഠി ക്ക അല്ലെങ്കിൽ ജോലിക്കോട് പോ പണിക്ക് പോകേണ്ടി വരും ആഹ
അതന്നെ ആഹ്
എത്ര ഫീ കൊടുും പഠിപ്പിക്ക കൊഴപ്പില്ലല്ലോ ഞങ്ങള് ഇക്കണ കാലത്ത് അന്നത്തും അവര തെര ഒന്നുംല്ലായിക്ക എന്തേങ്കലുമൊക്കെ ചെയ്തിട്ട് ഒരു കഷ്ടപ്പെട്ടാലോ അനെ മക്കളെല്ലാം വെച്ചിട്ട് കൊടുക്കും
കൊടുക്കോ അതാണ്
അപ്പ അതിനനുസരിച്ച് കുട്ടികളും കൂടി
ആഹ പഠിക്കണം അത് തന്നെയാണ് പെൺകുട്ടികള് പിന്നെ കൊറച്ചൊക്കെ ഇരന്ന് നോക്കുംതാ ആൺകുട്ടികളൊക്കെ ചെലലാണ്ട് ചെലോല് പഠിക്കാനൊക്കെ
ആഹ് അതെ
പെൺകുട്ടികള് പിന്നെ അങ്ങനെ കൊറച്ചൊക്കെ ഒന്ന് നോ ഇക്കും
ആഹ അതെ
ഉം ഉം
ആ അത് ശരിയാണ് ഒർക്കും പോവാനൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ് ആ മക്കള് ചിലപ്പോ അങ്ങന ഓല ആഹ് അപ്പൊ പിന്നെ നമ്മൾ കൂടെ ഇരുന്ന് അതന്നെ കൂടെ ഇന്ന് ഈ അക്ഷര അക്ഷരൊക്കെ പഠിക്കണ ടൈം അല്ലേ
ആഹ് അതെ ആ അപ്പ അങ്ങനൊക്കെയാണ്
എന്താ പഠിച്ചിക്കണേ
ഞാനോ ഞാന് പത്ത് പേര്
ആഹ ഞാനും പത്ത് വരെ തന്നെ ഉള്ളൂ
ഉം അന്നത്ത കാലത്തൊക്കെ പത്തോ ഒമ്പത് ഇപ്പ ഒന്നും ഇപ്പ ആഴത്തെ പോലൊന്നല്ല ഇപ്പൊ കുട്ടിയാൾക്ക് പൈസ ഇല്ലെങ്കിലും വേണ്ടില ഉണ്ടാക്കിട്ടേങ്കിലും കുട്ടികൾക്ക്െ പോയി പഠിക്കും കുട്ടികള്
ആ
ഇപ്പൊക്കെ എല്ലാ കുട്ടികളും അങ്ങ്നെണ്
ഉം അന്നക്കെ അതന്നെ
പി മോള വിളിക്കലൊക്കല്ലേ
ആ ണ്ടേയ് വിളിക്കലുണ്ട്
ആ അപ്പ അങ്ങനൊക്കെ പോണില്ലേ എന്നാ ഞാൻ വിളിക്ക കുറച്ച് കഴിഞ്ഞിട്ടിട്ടാ
ആ ശരി ന്നാ